ഹലോ
തിരക്കിലൊന്നും അല്ലല്ലോ
അല്ലല്ല തിരക്കലൊന്നുംല്ല പറഞ്ഞോ എന്തണ
വരെ പഠിച്ചുന
ഞാന് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു ഒരു വർഷം ഡിപ്ലോമ ചെയ്തു ഉ ഡിപ്ലോ ചെയ്ത ഒരു വർഷം കഴിട്ട്ല്ലേ
ഡിപ്ലോമ അപ്പൊ ഒരു വർഷത്തിന്റൊയിരുന്നു
ആഹ ഒരു വർഷതിന്റെ ആയിരുന്നു
അവിടെ അടുത്തതന്നെ നാട്ടിൽന്നെ
ആ നാട്ടന്നെ ആ നാട്ടന്നെ ഒഴുത്തരി പോു ഉം ഇങ്ങ ആമ ശരി പോണം
ഉ ഞാന് പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കോമേഴ്സ് ചെയമ അപ്പൊ പ്ലസ് ടു കഴിഞ്ഞക്കെ എല്ലാരും എല്ലാരും ഡിഗ്രിക്ക് കൊടുത്തപ്പ ഞാനും കൂട്ടത്ത് കൊട്ത്ത് അപ്പ അങ്ങനെ ഇവടെ അട്ത്തൊര് കോളേജിൽ കി ട്ടി അങ്ങനെ ഡിഗ്രി ബികോംമെയ്ന്നു മൂന്ന് വർഷം കംപ്ലീറ്റ് ആക്കി പിന്നെ ഇങ്ങനെ
പിന്നെ ജോ പിന്നെ പോയിലെ ഏ ഹലോ ഉ ഉ ഹലോ ഹലോ ആ കേൾക്ക്ണ്ട് കേൾ
ആ ഒരു എക്സാം എഴുതിട്ടേ ഇബടെ പി എസ് സി കോച്ചിങ് ഫ്രീ ആണ് ക്കെ
ആ ഒരു ദുവ്സത്തെ ഞങ്ങളെ അയുടെ ഇണ്ടായിര്ന്നുതാ പി എസ് സി കോച്ചിങ് ആ ഫ്രീ ആയിട്ട് ഞമ്മളൊന്നും അങ്ങനെ പോയി ഇല്ല അന്ന് അന്ന് ഇതൊന്നും ഓടീലാ
ഹ് ആ ഞാൻ വെർതെ എന്തിനെങ്കിലു പ്പ പോണ്ടേ ഓരോര്ത്തര് ഇങ്ങനെ എന്തിനാ പോണെ എന്തിനാ ചെയ്യ്ണെന്ന് ചോയിക്കുമ്പോ ഓലോട് എന്തെലും ഒക്കെ പറെണ്ടെ അയിന് മാണ്ടീട്ട് പോയി ഒര് കൊല്ലം അയ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു കമ്പ്യൂട്ടർ കോഴ്സ് എട്ത്ത് പി ജി ഡി സി എ ന്ന് പറയും
ആ ഞാനും ഡിപ്ലോമ കമ്പ്യൂട്ടർ നെന്നെത്രെ ഇട്ത്തത് ആ ഡി സി എ എന്ന് പറഞ്ഞിട്ട്
ആ അയിന്റെ അയിന്റെ ഒന്നുടി ഡി സി എ പ്ലസ് ടു കാർക്ക് ഇള്ളത് പി ജി ഡി സി എ ഡിഗ്രികാർക്ക് ഇള്ളത്
ആ
ആ ഇന്താ ചെറിയൊരു വ്യത്യാസൊള്ളു ജാവ ഇണ്ടോ ഇങ്ങൾ ഇങ്ങളെയ്ൽ
ഇല്ലല്ല ജാവ
ആ ജാവ ഞങ ഇങ്ങളെയ്ക്കാണ് ഇന്നാൽ അങ്ങനെ എന്തോ ഒരു പിന്നെന്തോ
ജാവേടെ ബേ ബേസി ക്ക് ആയിട്ട്ള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് അല്ലാണ്ട് അയിനെ കുറിച്ചിട്ട് വല്ലാണ്ടൊന്നും പഠിച്ചിട്ടില്ല
അത് പാസ്സായില്ലേ
ആ അത് പാസ്സായി
ആ അപ്പ എന്തേലും കഫെലൊക്കെ കേറാലോ ലെ
ഇന്റെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റില്ല അതാണ് പ്രശ്നം സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് മേടിക്കാനൊക്കെ ഒരു സമയം ഇണ്ടായിര്ന്ന് ആ സമയത്തായിരുന്നു ഇന്റെ കല്യാ കല്യാണായിരുന്നു അപ്പൊ പിന്നെ പിന്നെ വേടിക്ക ആ കല്യാണ തെരക്കായി പിന്നെ അത് വിട്ടു പോയി പിന്നെ എനിക്കൊരാവശ്യം വന്നപ്പോ ആ പിന്നൊരു ആവശ്യം വന്ന അപ്പ ഞാന് എ അവ്ട്ത്തെ സാറിനെ വിളിച്ചി ഇണ്ടായിരുന്നു ആ ഇത് വേണൊന്ന് പർഞ്ഞ് സർ ഫിക്കറ്റ് അപ്പ അത് അയ് റിട്ടണായി അയിൻ്റെ മെയിൻ ഓഫീസേക്ക് പോയിരിക്കാ ക്ഷേ അമ്മ പോയാൽ കിട്ടും അന്വേഷിച്ചാ കിട്ടും കൊറച്ച് തപ്പിപിട്ത്ത് ഇട്ക്കണം ബേക്കിന്ന് ആ പിന്നെ അയിന്റെ ആ സാറിന്റെന്ന് ഇള്ള ചീത്തായിട്ട് വേറെ വക കേ ചീത്ത കേക്ക് ഇത്രീം കാലയിട്ട് എത്ര വർഷായിന്ന് വെച്ചിട്ടാ നാലഞ്ച് വർഷായി കഴിഞ്ഞിട്ട്
ഇപ്പ കുട്ടാളൊക്കെ ഒര് വെൽപ്പായപ്പം എന്തിനെങ്കിലും
ഓ അതന്നെ ഒക്കത്തി എന്ത് ജോലിക്കായാലും ക ട്ടണ്ട് എന്തെങ്കിലും പറഞ്ഞിരിക്കണം അറിഞ്ഞന്ന് വെറുതെ പറഞ്ഞാ പോരാ എന്തേലും തെളിവ് കൊടുക്കണ്ടേ ആ അപ്പ അങ്ങനെ പോയാ കി ഇതൊക്കെ ചെയ്യും പക്ഷേ ഇപ്പോ പോകാനൊരു പേടി
ആ പിന്നെ ആൾക്കാരെ കണ്ട് പിന്നെ ഞമ്മളെ ഇങ്ങനെ ഒക്കെ ചെയ്ത് നമ്മളെ ഒരു മൈൻഡ് ഇണ്ടാവുല നമ്മൾ പറയണ ഒന്നും ഓല് കേൾ
ആ അവര് ഞമ്മളെ സൗകര്യത്തില് നിക്കണം എന്ന ആ ആഹ് അന്നത്തെ വിലൊന്നും ഇല്ല അന്ന് ഞമ്മള ഇതാക്കാക്കിട്ട്
ആ അന്ന ഓലെ കടമയണ് അത്‌ ഓല് ചെയ്യും അതോല ചെയ്ത് പക്ഷെ നമ്മളത് ആ പ
ആ പോയാമതീന്ന്നിനക്ക്തോന്നുന്നുണ്ട
അതങ്ങോട്പോയി വാങ്ങി കൊണ്ട ന്നാ കഴിഞ്ഞു
ഉം
ഉം കുട്ടികൾക്ക് കുട്ടികള് ഫുഡൊക്കെ കഴിക്കൂലേ
ആ ഫുഡൊക്കെ കഴിക്കും എന്നാല് ചെറിയ മട്യൊക്കെ തന്നെ എരൊന്നും കഴിക്കൂല പപ്പടം മുട്ട ആകുട്ടി ആകുട്ടി
ഏ ഒരാളള്ളൂ
ഒരാള് തന്നെയുള്ള മൂന്ന് നാല് വയസ്സാവന സെപ്റ്റംബർന്നോ
ഏ കല്യാണപ്പടുത്ത കഴിഞ്ഞിട്ടുള്ളൂ
ആ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പ അഞ്ച കൊല്ല ആ ഡിസംബർ വന്ന അഞ്ച കൊല്ല
ഏ അപ്പൊ ഞമ്മൾതൊക്കെ ഏകദേശം ഒരുമിച്ച തന്നെ യാവും ന്റേത് ആ അടു ഈ അടുത്ത മാസം വന്നാല് അഞ്ചല്ല ആവും
ആ എന്റെ ഡിസംബർ ഇരുപത്ത ആറാം തീ ആയിരുന്നു കല്യാണം
എ ക്രിസ്മസിന്റെ പിറ്റന്ന ല്ലേ ആ ആ അതെന്തായാലും മറക്കല്ല അതേപോലെ എന്റെ മോൻ പ്രസവിച്ചത് മ്പരൊന്ന അത് വീട്ടില്എല്ലാർക്കും എല്ലാർക്കും മിച്ച ഇണ്ടാവും കേരള പിറവിയല്ലേ അതേ മനസ്സിലാവും
ആഹ്
ഉം
ഉം
പിന്നെ എന്താ ഭർത്താവിന് ജോലി കൊ
ഭർത്താവ് ഉസ്താതായിട്ട് ഉസ്താദാണ്ആ മദർസൽ ആ മദർസെപഠിപ്പിക്കുന്നു ഏ മസൽ
ഏ നിങ്ങള് മദ്രാസൊക്കെ പോയിണോ
ആ ഞാൻ ഏഴുവരെ പോയണ്ട് പിന്നെ പോയിട്ടില്ല
എ
ഉം ഇങ്ങെ എത്ര വയസിലാകല്യാണം കയിഞ്ഞ
ഞാന് ഇരുപത്തിരണ്ടില്
ഇരുപത്തിരണ്ടല്ലല്ല
ആ ഇങ്ങളെതോ
ഇരുപത് ഇരുപത് ഇരുത്തൊന്ന് വയസ ആ ഇരുപത് ഇരുപത് ലാണ്
ആ ആ
പത്തൊമ്പത് വയസിലായപ്പ ഉറപ്പിച്ചു ആ വീട്ടില് ഇപ്പ എല്ലാരും ണ്ട്
ഞാനൻ ഇന്നലെ അങ്ങനെ ഒരാക്ക് വിളിച്ചപ്പോഴേ അൻന്റെ കല്യാണം ഒമ്പതാം ക്ലാസ്സില് കഴിഞ്ഞിക്കണ്
ആഹ മുസ്ലിമാ
നിങ്ങളൾക്കാരിന് വേഗം കല്യാണം കഴിപ്പിചയക്കും
ആഹ വേഗംകല്യാണം പക്ഷെ ഇപ്പ അങ്ങനെല്ല ട്ടാ ഇപ്പൊക്കെ എല്ലാരും ജോലി പ്രധാന ജോലി കിട്ടിട്ട് കല്യാണ കഴിക്ക ങ്ങളെ പോലെ തന്നെയ ആഹ ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപ പത്തെട്ട് ഇരുപത്തഞ്ച് വയസി്ന്റുള്ളല കല്യാണം കഴിക്കുന്നത്പൺകുട്ടികൾ ജോലി ആയിനേഷ
ആ മതിറി പക്ഷേ ഒരു കണക്കിന് നോക്കുകയാണെിൽ അതും കുറച്ച് ഇതാണ് കാരണം പിന്നെ കുട്ടികളൊക്കെ ആയി അപ്പത്ത നമുക്കൊക്കെ പ്രായ ആവൂലേ ഇപ്പൊന്ന് പറഞ്ഞാല് ഇപ്പൊ നഞമ്മള ഉമ്മമാരൊക്കെ നമ്മളെ പേമ്മളെ മക്കൾക്കൊക്കെ കാണാൻ പറ്റിണ്ടല്ലോ എന്റെ അമ്മേറെ ഇപ്പൊ ഇരുപത്തെട്ട് ആഹ എന്റെ അമ്മമ്മ ഒക്കെ ഇണ്ട് ഇപ്പോളും അതായത് അമ്മന്റെ അമ്മ
ആ എല്ലാ ജനറേഷനും കാണാരുന്നിട്ടേ
കാണാ ആഹ എന്നട്ട് എന്റെ അമ്മ അങ്ങന പറയാ എന്റെ കുട്ടീേ കൂ കണ്ടിട്ട പോയാൽ മതി എവിടെ എന്റെ കുട്ടിക്ക്പ്പ നാ വയസ് സായി ഉ പക്ഷെ നമ്മള് നേരം വൈകും തോറും നമ്മളെ തലമുറകെ നമുക്ക് കാണാൻ പറ്റൂല്ല
ആഹ്
ഉം
അതാ പക്ഷെ ഇപ്പ പ്രായൊന്നല്ലട്ടാ മരിക്കൻ പ്രായമൊന്നും വേണ്ട ഇപ്പൊക്കെ ചെറുപ്പം കാരണം വെച്ച ചെറുപ്പപ്പ പറായട്ടല് കാര്യില്ല
ഇപ്പൊ പ്രായമുള്ളവര അവിട നിക്കാണ്
ആഹ പ്രായൾ ഒരോടെ നക്കണം
ആ
ഉ ഇപ്പൊ ഞങ്ങളെ ഫാമിലിയില് മേച്ച ആ നാല്പത്തി രണ്ട വത്തിയാക്കും കര കട്ട് മരിച്ചു പോകും ഒരു കുഴപ്പം ഉണ്ടാവൂല ഒരുപ്പള്ളത്ത താണ്ക്കാര
ആഹർ നടന്നോണ്ട്ിരിക്കുമ്പളാ ആ ഇനിപ്പ ച ഇനിപ്പോ ചോറണ്ടാക്കണ
ഇല്ലല്ല ഉച്ചക്കന്നെ ഉള്ള ഒരു നേരം തന്നെ നോക്കള്ളൂ പിന്നെ നോക്കന്നല്ല
ഞാന് ഞൻ എറെ വീട്ടക്ക് ഇന്ന് ഇപ്പ പോന്നിട്ടുള്ളൂ ഇപ്പ എന്റെ വീട്ടിലാണേ അവിടെ ചോറും കരയൊക്കെ വെച്ചി പോന്നത പക്ഷെ തികയും തോന്നുന്നില്ല ആ പിന്നെ വെക്കാനൊന്നുംു വന്നിട്ടില്ല പിന്നെ അമ്മ നോക്കിിക്കോളു
ആഹ്
ആ നേരത്തിനള്ള ആഹ് അവിടെ ആള് കൂടുതലള്ളതുകൊണ്ടേ രാവിലെ വെച്ച കഴിഞ്ഞാല് ഒരു കണക്ക് കിട്ടൂല
ആഹ്
ആവിടെ അമ്മയും അച്ഛനും രണ്ട അനിയമാരും രണ്ടു നേരം വെക്കടത ഒരു വെനക്കെടാണ്
ആ
ഒരുമിച്ച് വെച്ചഞ്ഞ ചോറും നാശാവുവാണേ തോലെ വെക്കുമ്പോ ഊറ്റണതൊന്നും റെഡി ആവില്ല
ഏത് ഏതായിയ മറ്റേ കുറവായിരിയോ
സ കുറവല്ല റേഷനരി ഞങ്ങക്ക് കാര്യം ഒന്ന തക്ക യൂല മാസം ലാസ്റ്റക്കയാ പിന്നെ അപ്പൊ റേഷനരി അക്ക ഞങ്ങള്ൾ വൽക്കും ആള് കൂടുതല ഉള്ളത് കൊണ്ടേ
ആ
കുറച്ച ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലം പോലൊക്കെ
അന് റേഷനരി ഒന്നും കിട്ടണില്ല കൊറവേ കിട്ടുള്ള ഞങ്ങ കുറുവന്നെ ഞങ്ങ പിന്നെ മൂന്നാല് നാലാളള്ളു
ആ ഞങ്ങ അവിടെ തോന ചോ ആ തോ രണ്ട് നേരം വെക്കുമ്പോത്തിന് പൈനഞ്ച് ആൾക്കുള്ള ചോറും കറിം വെക്കണ്ടേ
ഉം
ആ അപ്പ ഞാൻന്നിട്ട് അരി തെകയാതാവുമ്പോ ഇവട്ന്ന് കൊണ്ടോവേലാ വാങ്ങിയാലും മോതലാവുല ന്നര കിലോ വേണം ഒരു ദിവസ ത്തി ന്നാ രാത്രികക്ക് ഇണ്ടാവൂല കാ കുട്ടികളോല്ലേ ആൻകുട്ടികളൊക്കെ നല്ലം ത്തിന്നുയ്‌ പണിയൊക്കെ മാറ്റി വരുമ്പ മ് ഒരിങ്ങനെ ചോയ്‌ക്കും ബറ്റേ
ആ കുട്ടികളും കുട്ടികൾ ഇപ്പ ഇന്റെ കുട്ടി മാത്രള്ളൂ ഐനിപ്പൊ രണ്ട് വയസ് ബാക്കിള്ളോരൊക്കെ
ആ മ്മ കുട്ടി ഭക്ഷണം കഴിക്കൂലേ
ആ ഓൻ കൊയ്‌പ്പില്ല ഏരൊക്കെ നല്ല ഇഷ്ടാ
ആ
അങ്ങനൊക്കെണ് ആ അയിന് ഏരൂന്നോടാണ് താല്പര്യം അയ്‌ന് മത് രൊന്നും വല്ല പായസൊന്നും വല്ലാതെ അഹ് കുടിക്കൂല പ സെരുആണെങ്കില് ഇങ്ങനെ നല്ല ഇഷ്ടാ
ആ
അങ്ങനെക്കെയാണ് പ്പം ഞാന് ന്നാ ചായ പരിപാടിക്ക് നോക്കട്ടെ
ആ നോക്കം ആ ശരിട്ടാ
ഉം ഉം അ